അസ്സലാമുഅലൈക്കും ഹലോ അസ്സലാമുഅലൈക്കും ആഹ് കേൾക്ക്ണ്ടല്ലോ. എന്തൊക്കെ വർത്താനങ്ങളൊക്കെ?
ത്ത വർത്താനം
നല്ല വർത്താനം എന്താ അവ്ട്ത്തെ വർത്താനങ്ങളൊക്കെ
ചോറ്ന്നോ?
ചോറ്ന്നു
ചോറൊക്കെ തിന്നു ഇങ്ങള് തിന്നോ?
ഇങ്ങട്ട് കേൾവി കൊറവാ സൗണ്ട് ചെറീ സൗണ്ടില കേൾക്ക
എന്താപർഞ്ഞേ
ഏഹ് ന്റെ സൗണ്ട് നല്ല സൗണ്ടിൽ കേക്ക്ണ്ട്
ആഹ് ങ്ങൾത്ങ്ങട്ട് കേക്ക്
മ്മ് ഇത് കൊർച്ങ്ങനാ കേക്കണത് നെറ്റ് പ്രശ്നായിരിക്കും ന്നാല് പിന്നെന്താ മഴ ഇണ്ടോ?
ആഹ് മയണ്ട് ഇന്ന് മഴന്നേണ്
അവടല്ലേ മയാ?
ഉം
അവടെ മഴല്ലേ?
മെ ഏഹ്
ആ ആഹ്
ഒറ്റപൊടി സൗണ്ടില്ല സൗണ്ട് കൂട്ട്യോക്കിയാ.
ഇങ്ങളെ പ്രശ്നയ്ക്കാരം ഇൻക്പ്പോ വിൾച്ചതൊക്കെ കിട്ട്ണ്ടല്ലോ ഇങ്ങളെ റെയ്ഞ്ചിഷു അയ്ക്കാരം
പ്പൊ റെയ്ഞ്ച് പ്രശ്നൊന്നും ഇല്ല റെയ്ഞ്ചോക്കണ്ട് റെയ്ഞ്ചില്ലെങ്കി തീരെ കേക്കു ഉം
ഹലോ
ഏയ് എന്താണ് എത്ത ഏ വെ ള്ളത് ജോർന്നോ?
ചോറെയിക്കെ കഴിഞ്ഞു
ഏഹ് പിന്നത്താ ചോറിന് കറി?
ഇന്ന് മന്തിച്ചക്കേന് വെള്ളിയാഴ്ചല്ലേനോ
ഉം ഉം വെള്ളിയാഴ്ചായോണ്ട് സ്പെഷ്യല്ണ്ടാക്കുവല്ലോല്ലേ. ഞാൻ സ്പെഷ്യലൊന്നും ഇണ്ടാക്കീട്ടില്ലട്ടോ
ഏഹ് അയ്ശെരി ഇങ്ങക്ക് ന്താ ന്ന്ങ്ങ്ട്ട് കൂട്ടാനൊക്കെ?
മയ്. അത വന്ന്ണേയ് ച്ചേയ്ച്ചേക്കാ ഏയ് പിന്നെന്താ?
ന്താന്നെട്ട് ങ്ങള് കൂട്ടാനൊക്കെണ്ടാക്കി.
ഉം കെക്ക്ണില്ലല്ലേ. ചെറിയെ സൗണ്ടിലാ കേക്ക ഉം
ഇങ്ങൾത് ഇങ്ങെണ്ട് കേക്ക്ണ് ണ്ടല്ലോ. ഞാനവിട്ന്ന്, ഇവിട്ന്നാണ്ട്, പറയ്ണെത് കേക്ക്ണില്ലെ ങ്ങക്ക്. അലോ.
ഉം
ഞാ ഇവിട്ന്നാണ്ട് പറിണത് ങ്ങക്ക് കേക്ക്ണില്ലാ. ഇങ്ങളവിടെന്ന് പറിണെതെക്കെ കേക്ക്ണ്ടല്ലോ.
ചെറിയെ തില്. സൗണ്ട് ണ്ട് വരില്ലൃ ഞ്ഞി ഇൻ്റെഫോണിന്റെ പ്രശ്നാ. ആന്റെ ഫോണിന്റെ പ്രശ്നാന്നറീല. കേക്ക്ണേ